ഹലോ ഹലോ കി ഓ കേ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഉം എന്താ വിശേഷം സുഖല്ലേ?
ഓഹ് ഇങ്ങളെന്ത ചെയ്യുന്നെ?
ഹലോ
ഹലോ
ആഹ്
കേൾക്കില്ലേ
ആ കേൾക്കുന്നുണ്ട്
ആങ്ങള എന്തെ ചെയ്യുന്നു ചോദിയിക്കാ.
ഒന്നും ചെയ്യുന്നില്ല കാര്യയിട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങനെ മക്കളൊക്കെ പഠിപ്പിക്കാനുള്ള ആ ഹൗസ് വൈഫ് ആണ്
ഹൗസ് വൈഫ് അല്ലേ ഉം കുട്ടികളുണ്ടോ?
ആ രണ്ടാളുണ്ട് രണ്ടാൾ പഠിക്കുകയാണ് ആ മൂ വല്യ ആള് നാലിലും ചെറിയ ആള് ഒന്നിലും ആണ്. എന്നപ്പ ലീവ് നാളെ സ്കൂള് തുറക്കല്ലേ. ആഹ് ആഹ് നിങ്ങളെന്താ വർക്ക് ചെയ്യ്ന്നുണ്ടോ?
ഇല്ല വർക്ക് ചെയ്യല്ല ഞാനും ഇത് പോലെ ഹൗസ് വൈഫ് തന്ന എനിക്കുതാമാതിരി മൂന്ന് വയസ്സുള്ള എനിക്ക് മൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി ഇണ്ട്. ഉം ആ ഇല്ല പോവാറായില്ലവന് മൂന്ന് വയസ് തെകഞ്ഞില്ല തെകയട്ടെ വെച്ച് അങ്ങട് കാത്ത് കുത്തിരിക്ക. ഓര അടുത്ത മാസേക്കൊക്കെ ആവുള്ളൂ.
ആഹ് ആഹ്
യിനൊക്ക ഏതായാലും എന്തായാലും ഫ്രീ ആയിട്ട് എങ്ങനെ ഓ ഫുഡയ്ച്ചു നോമ്പോ റ്റീനു ഇങ്ങക്ക് നോമ്പണ്ടേന
ആഹ് ഇണ്ട്ണ്ട് ഇഞ്ഞിന്ന് രാത്രി കഴിക്കൂല്ലേ കെടക്കുമ്പോ ഹലോ ഹലോ
ഹലോ
ആഹ് റേഞ്ചിന്റെ പ്രോബ്ലം ണ്ടല്ലേ
പിന്നെന്തോ പ്രശ്നായതാ
ഉം ഉം ഈ വർഷ് വീട്ടിലുമ്മ രണ്ട് കുട്ടികള് ഹസ്ബൻഡ് ഗൾഫിലാണ്
അത് ശരി ഗൾഫിലെവിടെയ സൗദിലാ അത് ശരി
ഇങ്ങള ഹസ്ബന്ഡ് അവിടെണോ
എന്റെറെ ഇവിടെ ഇവിടെ നാട്ടിലെ ഉം നാട്ടിലിണ്ട് പിന്നെ എങ്ങനെ
ഭക്ഷണം ഇഞൊന്നും കഴിക്കൂലേ
ഇനി കയിക്കൊന്നുല്ല ഏതായാലും നോമ്പർ ഇല്ലല്ല നോമ്പർന്നല്ലേ നമ്മ പിന്നെ ഇനി ഇങ്ങോട്ട പോയില്ല
ആ കടച്ച് കോസ ഇതില്ലേ
ഓ ഓ പോ ഓ അണിയൻ വരുണ്ട് അതിനൊപ്പം ഉമ്മ മക്കളെണ്ടുപയി ഉം ഉം നിങ്ങക്ക് അനിയത്തികൾ ഒന്നുമില്ല?
ഏയ് അങ്ങത്തിരല്ലേ മൂന്ന് ജേഷത്തികളാ-
സ്റ്റോലെ കല്യാണം കഴിഞ്ഞാവൂല്ലെ നിങ്ങള്ൾ ചെറുതായിരിക്കുംല്ലേ
ആഹ് ചെറുതാ
ആഹ ശരി ആഏ കല്യാണം കഴിഞ്ഞതാ
ആഹ് ചനെ
ശരി വൈഫ് എന്തേും ചെയ്യണ്ടാ
ഇല്ല അവളപ്പ പഠിക്കുകാണ് പി ജി ചെയ്തോൊണ്ടിരിക്ക-
ബീജിയോ
പി ജി
ഓ ആയി ശരി നമ്മള ദലനി പോണ്ടോ കുട്ടളക്കെ കു കുട്ടള കഴിക്കൂല അല്ലേ
ാ കല്യാണത്തിന് മുന്നേ വർ
അതെല്ലേ എറെ ആഷേ പിന്ന എന്താ കണ്ട് കുട്ടികള എന്താ എ്തും വായിിായിയിരിക്കുംല്ലേ
തും വായിക്കണംന്നില്ല അതിനൊക്കെ ഭയങ്കര മാറ്റിയാണ് ഞാൻ തന്നെ കൂടെ ഇക്കണം
ആണല്ലേ എല്ലാരും അവസ്ഥ തന്നെല്ലേ ഓ അഐ്ശരി ആഹ് ആഹ് ആഹ് ഓ ഫുഡ് ഉണ്ടാക്കും- ഫണ്ണ കെല്ലാം ഉണ്ടാക്കും പിന്നെ ആ പിന്ന ഇല്ല കൃശികളൊന്നുംല്ല
ഉം ഉം എന്നന്നാ കൃഷി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെത് തയ്യത് കിട്ടിയ കുഴിച്ചിടുന്നല്ലാതെ അതിനായിട്ടൊന്നും ഒരുഞ്ഞിട്ടൊന്നുമില്ല
അതെ ഞങ്ങളും അങ്ങനെ തന്നെ ചെടിക അതന്നെ ഞങ്ങളും ചെടികളും അങ്ങനെ എന്തെങ്കിലും ചെ ചെറിയ ചെറിയ തെയ്യകൾ അങ്ങനെ എന്തെങ്കലുംക്ക
സേന ഇല്ലാത്തല്ല സൗകര്യം ഇല്ലാത്തത്ുക കൊണ്ടാണ് താല്പര്യംൊക്കാണ് ചെയ്യാനൊക്കെ കൃഷിയൊക്കെ ചെയ്യാൻ
ഓ മായ കണ്ടോ
മഴ ഉണ്ടായി ഇന്ന് കൊച്ചക്ക ചെല്ലാരിൊക്കെ മഴുണ്ടായി
അതല്ലെ അ ശരി ഉ ഉ ഇവിടെ ഉണ്ടായ നല്ല മൈനപ്പ ഉച്ചക്കെ നല്ല വെയിലം ട്ട് ഉണ്ടായി
ആഹ്
ഉം
ഇപ്പൊ നല്ല കൊറമുണ്ടല്ലോപ്പല്ല
ഏ
ഇപ്പ ഇല്ലല്ലോ അറിയാം
ആഹ് ഇപ്പ ഇല്ല ഇപ്പ ഇല്ല ഇപ്പ ആഹ ആഹ പകല എല്ലാം ഉണ്ടായിരുന്നു ഇപ്പ എല്ല തണുപ്പുണ്ട്
തണുപ്പുണ്ട് അതന്നെ
ഉം ആഹ് അതന്നെ
മോളോ ഇറങ്ങിയോ മോളോ മോനോ
മോനയാ മോന മോൻ ഉറങ്ങിയിട്ടില്ല ഇവിടെ അടിയിലുണ്ട് കുട്ടികളുണ്ട് ഏ ഒരു നാത്തൂ ഉണ്ട് ഇവിടെ നാപ്പ നാത്തൂവി് കുട്ടിയുണ്ട് അപ്പോൊ അവന്റെപ്പരം കുത്തന്ന് ഉ കുത്തിന്നെ കളിക്കുക
ഉ ഹം ഫോണൊന്നും വാങ്ങാണ്ടേക്കൂല ചോദിക്കൂല
ഇല്ല ഫോണൊക്കെ വേണം ഫോണ് ഇവിടെ ആരും ഇല്ലന്നുണ്ടെങ്കിൽ പിന്നെ ഫോണ് കാണ പിന്നെ ഇങ്ങനെ നുള ഒലിച്ചോണ്ട്ിക്കൂ
തന്നെല്ലേ കളിക്കാൻ ആരെങ്കിലും വേണം അപ്പം പിന്നെ മൈന്റ് മാറിോ
അത തന്നെ അത തന്നെ അത തന്നെ അല്ലാന്നുണ്ടെങ്കി നമ്മള് ഫോം കൊടുത്തു പോ നമ്മളെ പണി
ആഹ അതന്നെ ആ ഒന്നും ചെയ്യ നോക്കട്ടെ വച്ചിട്ട് പിന്നവിടെ അങ്ങനെ തന്നെ എൻറെ മോന് ഫഓണിന്റെ ഒരാളാണ് അങ്ങനെ കൊടുക്കലില്ല യൂട്യൂബും വല്ലോ അെ ഹൈഡ് ആാക്കി വെച്ചതൊണ്ട് അങ്ങനെ അങ്ങോട് ചോദിക്കലില്ല ഇല്ല ഇതന്നെ പഠിക്കലില്ല ആ അതക്ക് എന്തായാലും നമ്മള് ഫോണ് ഒന്ന് ഒഴിവാക്കണം
ആഹ അത് ശരിയയാന്ന് അനെ ഉം ഉം അയിന് കുട്ടികളെ അയിന് ഒന്നാമത് പോണ് കാണില്ല ജോലി
ആഹ ഗെയിം ആണ് ഞൾക്ക് യൂട്യൂബ് ഒന്നും പറ്റൂല ഇപ്പൊ ഗെയിം പഠിച്ചപ്പോ ഗെയിം തന്നെ കിട്ടണം
ഗെയിമ പറഞ്ഞ സാധനം മതിോിക്കക്കെ ആ അന്നെ
മ ഞൻ മീറ്റിങ്ങിന് പോയിട്ട് മാശ് പറഞ്ഞത് അത് തെയാണ് നിക്ക് ഗെയിം ഫോൺ തന്നെ കൊടുക്കത് ഗെയിമ തീരെ കളിക്കാൻ കൊടുക്കരുത് അപ്പൊ ഇവരോട് പറഞ്ഞിട്ട് ര് കേക്കോ
അതെ ആത് ശരി തന്നെയാണ് അല്ല കൊറച്ചൊക്കെ പിന്നെ ഫോൺ കൊടുക്കാഞ്ഞാലും പറ്റൂല്ല
ഉ ഇടക്കൊക്കെ ഒന്ന് കണ്ടോട്ടെ ജോലിക്കുമ്പ ഒന്നന്ന് പോവണ്ടേ അപ്പൊ ചെപ്പ്ളെങ്കയിലൊക്കെ ഒന്ന് കൊടുക്കണോ മോന അങ്ങനെ കൊടുത്ത് ശീല ആാക്കണ്ട ഇനി ഇനിയിപ്പ സ്കൂളിലൊക്കെ ചേരാനുള്ളതല്ലേ
ആ്ല്ല അങ്ങനെ കാണ ഇടെ കുട്ടികളോ അപ്പരം കുത്തനെ കിക്ക ഒക്കെ ചെയ്യുകയോറ്റക്കാണെങ്കിൽ മെൻറോഡ ആയതോണ്ട് മെയിൻ റോഡ അങ്ങോട്ടൊക്കെ ഓടി പോകും അതുകൊണ്ട് പ്രശ്നം അപ്പ ഞൻ എന്റെ പണി ചെയ്യാൻ വേണ്ടീയി് ഞാാന്
ഉം ഒരു കുട്ടിയ ഉണ്ടില്ലേ റോട്ട്മേൽ പോയി ഇരിക്കുന്നണ്ടില്ലേ ബസ്സുകാര ഒന്ന് കണ്ടിട്ട് ആ അത് കാണുമ്പോ പേടിയാണ് ആമലപ്പൂന് ആഹ
ഉം ഉം ഉം പിന്നെ ഇനി എന്താ ഫുഡ ഒന്ന് കഴിച്ചോ
ആ കൈച്ച
ഇ കഫ്സ കഫ് ഉ കപ്സ് ഉണ്ടാക്കിയായിരുന്നു ഫുഡ്
ഉ ഉമ്മ എല്ലാം ഉണ്ടാക്കോ
ഉ സൂപ്പർ കുക്കിങ് മന്തി കഫ്സ അങ്ങനെ എല്ല എല്ലാം
ഉണ്ടാക്കുംല്ലേ ഉം നാളികം വരുന്നണ്ടായിരിക്കല്ലേല്
ലാളിയന അയിന് അങ്ങനെ ഫുഡ് അങ്ങനെട്ട് കഴിക്കുന്ന ആള ലാളിയന് സാന്താ ചോറ് കറി അങ്ങനെ അങ്ങനെ ഇട്ടിയാ മതി അല്ല അങ്ങനെ തോനെ കഴിക്കുന്ന കൂട്ടത്തുള്ളല്ല പിന്നെ എരിവോ
ഉം ആഹ ഇമ്മണൊക്കെ ഇണ്ടാക്കല് ഇന്തൊക്കെ
അങ്ങനെയൊന്നുമല്ല നിങ്ങ രണ്ടാളം പോരെ ഷെയർ ചെയ്യും നിങ്ങളെ കല്യാണം കഴിഞ്ഞ് നിങ്ങളെ കല്യാണം കഴിഞ്ഞു വീട്ടിലാ
ആഹ ഇവിടെള്ളത്
നിങ്ങൾ സ്വന്തം വീടായിരിക്കൂല്ലേ
ആ്ഞാന ഒന്നേ ഉള്ളൂ നിങ്ങ വീട് വേറെണ്ടാക്കുന്നുണ്ട് ഇത് തറവാട്ടിലാണ്
ശരി
ഉ ഞാനും ഇമ്മീ രണ്ട കുട്ടികളും രണ്ട് താത്തൂമാരുണ്ട് രണ്ട് പങ്ങന്മാരുണ്ട്
ആ ശോലക്കൊ മക്കള്
ആ മക്കളെക്കെണ്ട് സ്കൂൾ മദ്രസ്സൊക്കെയിട്ടപ്പ അങ്ങന വരാനൊന്നും ഒഴിവില്ല
ഉ ആ ആ ആ ആയി പിന്നെ ഓ പൊർ ഓ പൊർത്തക്കെ പോയാലേ അപ്പ അയ്ന് മഴയല്ലേ പിന്നെ ഇവനേം വെച്ചാണ് പോക്കും നടക്കൂല
ആ ആ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇപ്പ തീരെ പൊറത്ത ഇപ്പൊ അങ്ങത്തെ മഴ ഇല്ലാത്തത് കൊണ്ട് പ്രശ്നില്ല
ഉം ഉം ഉ ഇനി വൈന്നേരം ആവുമ്പോ ഇല്ല വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമു ന്നല്ല ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇണ്ടായിട്ടില്ല ഇല്ല അല്ല ങ്ങക്ക് ഇണ്ടാവൊ
ഞങ്ങക്ക് ണ്ടാവലുണ്ട് നല്ലോം വേനലായണ്ട് അതില്
പൈപ്പ് വെള്ളം അല്ലെ കെണറോ
കിണറുണ്ട് കിണറ്ന്ന വേഗം വെള്ളംവറ്റും
വ റ്റൂല്ലേ ശരി അപ്പൊ ഇങ്ങ എന്താ ചെയ്യല്
ഇങ്ങനെ
അപ്പൊ വെള്ളം വറ്റുമ്പോ ഇങ്ങളെന്താ ചെയ്യല്
അത് കൊറെ കാലം ഇപ്പൊ കൊറെ ആയിട്ട് അങ്ങനെ വറ്റിയിട്ടില്ല ചെറുതായിട്ടൊക്കെ വല്ലാത കുടുങ്ങിട്ടില്ല ങ്ങള്ൾ പുതി മഴ പെയ്ത് ആദ്യത്തിലൊക്കെ കെനി അങ്ങനെ അപ്പൊ അടുത്ത ലണ്ട് കണ്ടത് അവിടെ കൊറച്ച ദൂരത്തി അവിടെക്കെ പോലാന്ന്
ഭയങ്കര റിസ്ക്ള്ള പരിപാടിയാല്ലേ അല്ലല്ല ഞാല് ഉ ഉ ഉ ഉ ആ അതെ പിന്നെ നമുക്ക് ആരോഗ്യം മാണം
ഉം
പിന്ന ഓ വീട്ടിൽ പോവാനുണ്ട് ഇപ്പൊ പോയി വന്നിട്ടുള്ളു ഉ ഉം ഉം പിന്നെ എന്താ മ്മ ന്താ ങ്ങളെ ടുമ്പോ
ഹസ്ബൻവിടെ പോവല്ണ്ട് ഹസ്ബൻഡ എന്നാ നാട്ടിലേക്ക് ലീവിന് വരുമ്പോക്കെ അങ്ങനൊക്കെ പോവും
അങ്ങനെയൊക്കെ പോവു ലെ ആ ആആ
ട്രിപ്പ് പോവും അല്ലെങ്കി നാത്തൂമാരെ വീട്ടിക്ക് ആ ഒരു വർഷം കഴി ട്ട വരല്
വരല് ലേ
രണ്ടു മാസം ലീവ്
രണ്ടു മാസത്തെ ലീവല്ലേ ആ ശരി ആ അവിടെ എന്താ ഷോപ്പിലാ ആ അങ്ങനെ വരുമ്പോ തന്നെയല്ലേ പോവാ അങ്ങനെ വരുമ്പോഴാണല്ലേ പോ
ആ പോവാൻ കയിയുള്ളു അതാണ് കുട്ട്യാക്കും ഇങ്ങനെ എവിടെന്ന് ഇങ്ങനെ സ്കൂളിങ്ങനെ പോല്ലന്ന് ബോറടിക്ക് അപ്പോ ഇങ്ങനെ പറയും പോവാക്ക ബീച്ച്ലൊക്കെ പോക് കൊ ദൂരം എടക്കു പോവലൊന്നില്ല
ഉ പിന്നെ അതല്ല മക്കളെയും കൊണ്ടന്നും ദൂരം നടക്കൂലനെ മ് ആ മാ അമ്മതാ ആൺകുട്ടികളായോണ്ടേ
ആഹാ ഓര് ആ പ്രത്യേകിച്ചാണ് പിന്നെ അതുവല്ല ഒര്ക്ക് പോയാല് ചെലവ് എന്തൊരു ചെലവാണ് കണ്ണ് കാണ സാധനം മുഴുവനും വാങ്ങും വേണം നമ്മൾ ഒറ്റക്കും പോ
ആ ആ ഒന്നിനും ഒക്കൂലതെ അവലും കൊണ്ട് പോക്ക് എന്താ കാണത് അത് വാങ്ങിക്കാ
എന്റെ മോനൊക്കെ വണ്ടിൻ്റെ ഒരാളാണ് എവിടെ പോയാലും ടോയ്സ് വണ്ടി വാണം
ആ ഇബന് പിന്നെ ബോളാ വേണ്ടിയ കൂടുതലും ബോള് ബോള് എന്ന പറയൂ ആ ബോള്
മ ബാവിലൊരു കളിക്കാരനാ ഇക്കോട്ടേ
നല്ല ബോള് ബോളി എവിടെ കണ്ടാലും ബോളിന്ന് പറ ചോദിക്കുവായിരുന്ന ഉം ഇപ്പ തന്നെ ഇഷ്ടം പോലെ ബോള് ആണല്ലേ ഓക്കേ എന്നാ ശെരിട്ടാ